ആഹ് കേൾക്ക്ന്ന്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
ഹൊ ഹോ നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു
മ് മഴ ആഹ് ഇവടെ മഴന്നേണ്
ഇപ്പ രണ്ട് മൂന്ന് ദൂസായിട്ട് എല്ലാട ത്തും മഴന്നേണ്ല്ലെ എടക്ക് വെച്ചിട്ട് ഒരു കൊറച്ച് ദുവസം ഒന്നും മഴയില്ലാതെ അങ്ങനെ ഇര്ന്നു
ഉം ഇവടെ മഴന്നേണ് ഡ്രസ്സൊക്കെ ഒര്പാട്ണ്ട് ഒണങ്ങി കിട്ടാന്
ആഹ് മിഷേനിലല്ലെ ഇടാ
അല്ലല്ല
ഹാവൂ ആഹ് മിഷി ലില്ല് ഇടാണ്ന്നുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടാ പർഞ് കഴിഞ്ഞാ മഴേണ്ന്ന്ണ്ടെങ്കി നമ്മക്ക് ഈ ഫസ്റ്റ് ടൈം ഒന്ന് പൊർത്ത്ട്ട്ട്ട് പിന്നെ അത് വീടിന്റെ ഉള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞാല് അങ്ങനങ്ങ് ഒണങ്ങി കിട്ടും
മ് ഇവടെ ചെര്യേരു ഫാമിലിയാണ്. അതോണ്ട് പിന്നെ വാഷിംഗ് മെഷീനൊന്നും വാങ്ങിച്ചിട്ടില്ല
വാ തില്ല കൈയ്യും കൊണ്ടാണ് അലക്കുന്നെച്ചെങ്കി നല്ല പാടാണ് ഒണങ്ങി കിട്ടാൻ
ആഹ് ആഹ് ഇപ്പളൈന് കൊറേ അതി തന്നെ ഒണക്കാള്ള സംവിധാനള്ളതുണ്ടല്ലോല്ലെ
ആഹ് ഒണങ്ങി കിട്ടും, വാഷിങ് മെഷീൻല് ഒണങ്ങി കിട്ടും ഒണങ്ങി കിട്ടാന്ന് പർഞ് കഴിഞ്ഞാ നമ്മളിങ്ങനെ വെള്ളം ഒരിക്കലും അതീന്ന് പോരാത്ത വിധത്തിലൊണങ്ങി കിട്ടും
ഓഹ് അങ്ങനെ
എന്നിട്ട് പിന്നെ നമ്മള് ഒരു ദിവസൊന്ന് പൊറത്ത്ട്ട് പൊർത്ത് പർഞ്കൈഞ്ഞാല് ഈ സൈഡിലെവിടേലും വീടിന്റെ സൈഡിലെവിടേലും ഒന്ന്ട്ട്ട്ട് പിന്നെ അത് ഉള്ളിലൂടെടാം. അപ്പ ഞാനൊക്കെ ഇവടെ ബാൽക്കണില്ടും എന്ന്ട്ട് പിറ്റേ ദിവസാകുമ്പളേക്കും അതൊരു ഈർപ്പ പ്പം മാത്രേണ്ടാവൊള്ളൂ അപ്പം ഉള്ളിലൊട്ട്ടും. എന്നിട്ട് പിന്നെ അയിന്റെ പിറ്റേസാവുമ്പളേക്കും ഒണങ്ങീറ്റ്ണ്ടാവും നമ്മള് കൈയ്യോണ്ടാവുമ്പോ വെള്ളം തന്നെ അതീന്ന് ഒറ്റി പോണം ന്ന്ണ്ടെങ്കിൽ എത്ര ടൈം പിടിക്കും
ആഹ്
ഈ വല്ല്യേ ഡ്രസ്സൊന്നും നമ്മക്ക് കൈകൊണ്ട് പിഴിയാൻ വെയ്ക്കില്ലല്ലോ പിന്നെ കുട്ട്യാളൊക്കെ സ്കൂള് പോയോ
ഇൻക്കാ ചെറ്യേ കുട്ട്യാ, ആറ് മാസായ്റ്റ്ള്ള കുട്ട്യാ
അയ്യടാ എന്നിട്ട് എവിടെ സൗണ്ടൊന്നും കേക്ക്ന്നില്ല്യ ല്ലോ ഒറങ്ങ് ആണോ
ആഹ് ഒറങ്ങ
ആഹ് വെറുതല്ല
ഉമ് പിള്ളേരൊക്ക സ്കൂൾ പോയാ
ആഹ് ചെറിയ ആൾക്കേ ജലദോഷം അപ്പൊ അത് കാരണം പുള്ളി പോയിട്ടില്ല മൂത്തവൻ പോയി മൂത്തവൻ തങ്ങി ഇപ്പം വെരാനായി രണ്ടെ നാപ്പതിന് ക്ലാസ്സ് കഴിയും എനിക്കൊരു രണ്ടരയാവുബം പോണം
അതെന്തായി ഇത്ര നേരത്തെ ക്ല സുവിനു
അത് എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്താല് ഓഹ് രണ്ടെനാപ്പതിന് കഴിയും ഓഹ് പതിനൊന്നര ഇ ലഞ്ച് ബ്രേക്കും വെരും അങ്ങനെ വെര ഈ ഡാസ് ആഹ് മറ്റേ സെൻട്ര സ്കൂളാണ് അപ്പൊ അത് കാരണം അങ്ങനെ ടൈം വെര്ന്നത്
ഓ
രാവിലെ ത്തിരി നേർത്തെ നീക്കണ ന്നേള്ളൂ ഇനിയിപ്പോ വന്ന് കഴിഞ്ഞാ അവര്ക്ക് ഒരുപാട് ടൈമ്ണ്ട് ആ ഫുഡൊക്കെ നമ്മൾ കൊടുത്തു വിടണം പതിനൊന്നരക്കി ലഞ്ച് ബ്രേക്കിന്ള്ളത് കൊടുത്തു വിടണം
ഉ സ്നാക്സ് അങ്ങനത്തൊന്നും ഇല്ലല്ലേ
സ്നാക്സും കൊങ്ങോവും ആഹ് സ്നാക്സ് ബിസ്ക്കറ്റ് സ്നാക്സ് മൂന്നാം ക്ലാസ് വരെ അലോവ്ടെള്ളൂ അക്ഷെ ഇവര് കൊണ്ടോവും എന്നിട്ട് ഇവര് അംമിസൊന്നും കാണാതെ ഇരുന്ന് കഴിക്കും
ഓഹ്
ക്ലാസ് കിഞ്ഞാലൊക്കെ ഇരുന്ന് കഴിക്കാലോ
ആഹ് ഈ ടൈമിലെക്കെ നേരത്തെ എണിക്കലൊക്കെ ഭയങ്കര ബു ബുദ്ധിമുട്ടല്ലേ ഈ തണുപ്പു പുടിച്ച് കെടക്ക്ന്ന സമയല്ലേ
ക്ലാസ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ അവര്ക്ക് ടൈമ ആണ് പഷേ ശെരി ആണ് രണ്ടേ നാപ്പേന് ക്ലാസ് കഴിഞ്ഞ് മൂന്ന് മണി ആവുമ്പയേക്കും വീട്ടിലെത്തി കെഴിഞ്ഞാല് പിന്നെ രാത്രി കെടക്കുവോളം സമയാണ് ഫ്രീ ആണ് സുഖാണ് പക്ഷെ രാവിലെ ഇത്തിരി നേരത്തെ നീക്കണം
ഹ
രാവിലെ ഒര് ഏഴ് മണി മുതൽ വിളി ഒടങ്ങും എന്നാലല്ലെ എട്ട് മണി ആവുമ്പളക്കും പോണ്ടേ
ആഹ് താൻ എപ്പഴാ എണീക്ക
ഞാൻ ആറ് മണിയാവുബൾ തന്നെ എണീക്കും
ആഹ്
ആറ് മണിയാവുബേ എണീച്ച് എട്ട് മണിയുമ്പളേക്കും ചോറും ഒരാൾക്ക് ചോറ് വേണം ഒരാൾക്ക് ചപ്പാത്തി വേണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേറയും വേണം അതൊക്ക ആവും അതെ അത് ചെർത് ചോറ് വേണം ലഞ്ചിന് ഏഹ് നിർബന്ധാണ് ആ മൂത്തവനാണെങ്കി ചോറ് വേണ്ട ചപ്പാത്തി മതി
ആഹ് ഗ്യാസിലാണോ ഇണ്ടാക്ക
ആ ഗ്യാസിലാണ് അപ്പ ആഴ്ചേല് ഒരു ദിവസം പ്പ ഞാൻ ന്യൂഡിൽസ് ഇണ്ടാക്കും അപ്പൊ പിന്നെ രണ്ട് പേർക്കും ഒന്ന് മതി പിന്നെ ഏഹ് ഫ്രെഡ് റൈസുണ്ടാക്കും അപ്പ അതും രണ്ട് പേർക്കും ഒന്ന് മതി ആഴ്ച്ചെല് ഒരു ദുസം പ്പം അങ്ങനെ ചെയ്യും ബാക്കിള്ള ദുവസം ഇഡ് ആഹ് ണ്ടാക്കും അയിന്താ വെജിറ്റബിള് വെജിറ്റബിളും ഇതൊക്ക കൂടെ ഇട്ടിട്ട് അങ്ങനെ മറ്റേ സോയാ സോസും ഒഴിക്കും പിന്നെ മാഗി സ്ക്യൂ ബ്ണ്ട് അതും അയിൽ പൊടിച്ചിടും
ആഹ് തട്ടി ക്കൂട്ടി ണ്ടാക്കുലേ
ആഹ് ആഹ് അത് നമ്മള് പുറത്തുന്ന് വാങ്ങുന്നെന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണെങ്കി മാഗീസ് ക്യൂബ് ഇട്ടാ മതി
ആണോ?
അത്ഓരോപേക്കറ്റ്ഓരോണ്ടണ്ടയോരോപേക്കറ്റാണ്അയില ഒന്ന് ഫുുള്ളുങ്ങിട്ടാമതിയൊ ഇപ്പ്ടര്ത് വേറെ ഈ മാഗീസ് ക്യൂബില് ഉപ്പാണ് അതിഅതുംപിന്നെസോയാ സോസും ആഹ്കിട്ടും കിട്ടും അതൊരു പേക്കറ്റായിയിട്ട് വാങ്ങാകിട്ടും നമ്മുടെമാ ഗിയിടൊരുപേക്കറ്റില്ലേഅയിപോലത്തൊരുപേക്കറ്റാക്കിയിട്ട്മഞ്ഞ അത് പേമേഗിഏകദേശംമേഗിയിടെ ആഒരുപോലെയിരിക്കും ഈമഞ്ഞപൈക്ക്
ആണോ?
എന്താണ് അതിന്റോരോസ് ക്യൂബണ് അപ്പഅത് നമ്മള് ഒന്നണ്ടമർത്തികഴിഞ്ഞ അയി പൊടിയും ഉപ്പല്ലേഎന്നിട്ടത് ഇതിലിട്ടാ മതി ഇങ്ങനെ എള
അഹ്അല്ലാണ്ട് നമ്മള് വേറെ നമ്മള് കിച്ചൺഐറ്റംസായിറ്റൊന്നുംചേർത്തണ്ട
ഇല്ല്യഇല്ല്യ ഉം ഒന്നുടണ്ടഎന്താണ് ഇതി ടണംവെജി വെജിറ്റബ്‌ളിടണംവെജിറ്റബിള് കേരറ്റുംബീൻസുംച കേബേജും ഇടുംഅത് സ്ലൈഡ്സായിട്ട്
ടുല്ലല്ലേ
ആമുട്ടിയിടും
മുട്ടടുലെ
ആമുട്ടആദ്യന്ന്ഇങ്ങനെചിക്കി ചിക്കിയിട്ട്അങ്ങനെയും പിന്നെവെളുത്തുള്ളിവെളുത്തുള്ളി മെയിനായിട്ടിടണ്ട്ഫസ്റ്റ്
ആഹ് അല്ലാണ്ട് ഇത്ടുല കുരുമുളക് ഏലക്ക
കുരുമുളക് എരുവേണെങ്കിൽ കുരുമുളകിടാഞാനൊരിത്തിരി കുരുമുളകിടും ഏലക്കൊന്നുംടില്ല്യാ
ഇടൂലല്ലേ
ആഹ് വേറൊരു പൊടില്ല്യാ ഈ ന്താണ് എണ്ണേൽക്ക് വെളുത്തുള്ളി ചതച്ചിടും അപ്പോ ആ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഈ ഫൈഡ്രൈസിൽ ആഡാവും
ആഹ് ആഹ്
ഇട്ടയിന്ശേഷംന്താണ്ത് വേജിറ്റബിള്‌ടുംവെജിറ്റബിൾസ് സബ സവാളട ബീൻസ് ക്യാരറ്റ് കേബേജ് അത്രയിട്ടിട്ട് എളക്കും പിന്നെ ഈ മുട്ടങ്ങനെചിക്കി വെച്ചതുംഅയിൽക്കിയിടും എന്നിട്ടത് നല്ല അരിഞാനെ ബസ്മതിറൈസ് അത്ടുംഅത് വേവിചെച്ച് തലേ ദിവസം വേവിച്ചിട്ട് ഫ്രിഡ്ജിലെക്കും
ഓഹ്
ആ തണുപ്പ് വേണം അല്ലെങ്കി ഒടഞ്ഞ്പോവുംറൈസ്
ഓ അങ്ങനെണ്ട്ല്ലേ
ആ ആ എന്നിട്ട് പിന്നെഈ വെജിറ്റബിളുംമുട്ടയൊക്കെകൂടെട്ടിട്ട് ഫുള്ളിൽട്ടിട്ട് ഇതാ എളക്കണം ഇളക്കി കൊണ്ടേരിക്കും ക്കണം ഫുളിലിട്ടിട്ട് നമ്മളയിനെ സിമ്മിലിട്ടിട്ട്ങ്ങനെ വേ വേവിക്കരുത്
നമ്മള്ഫു ഇതുടൂലെ അരിടൂലേഈ വേവി ച്ച ചോറൂടുലെ അന്നേരംവെളിച്ചെണ്ണലെന്തേലുംഒയ്ക്കോ
അയിന്ന്നെയാണ്ഫസ്റ്റ്എണ്ണ ഒയിക്ക്യഅത്ഓയിൽ ഓയിലി ള്ളപ്പോ ഞാൻ ഓയിലിടും അല്ലെങ്കി വെളി ച്ചണ്ണോഴിക്കും ഫസ്റ്റ്എണ്ണഒഴിച്ചിട്ട് അതിലോട്ട് വെളുത്തുള്ളി ചതച്ചതിട പിന്നെ വെജിറ്റബിളിടാമുട്ടടാ എന്നിട്ട്അത് നല്ലവെളക്കിയന് ശേഷംഅതില് കൊറച്ച് സോയാ സോസ്ഒഴിക്ക റൈസ്ഇട റൈസ് ഇട്ടയിനേഷം സോയാസോസുംഈമാഗിസ്ക്യൂബ് പൊടിച്ചീട പിന്നെ കൊറച്ച് ടൊമാറ്റോസോസുംഈസോയ സോസ് ഒഴികകെണപോലെ ഒരു സ്പൂണ് ടൊമാറ്റോസോസ് ഒഴിക്ക ഒരു സ്പൂൺ കുരുമുളകിട്ടിട്ട്മൊത്തം പിന്നെ ഫുൾ സ്പീഡിൽട്ടിട്ട് എളക്ക
ഓഹ്
ഫൈഡ്രസ്
ഒന്ന് ട്രൈ ചെയ്യണം
ഹ്മ് നൂഡിൽസ്ണ്ടാക്ക്ണതും അത്പോലെന്നെ നൂഡിൽസ്ത്പോലെ തലേ ദിവസം ഞാൻ വേവിച്ച്വെക്കും ഒക്കൊ ഫ്രിഡ്ജില് വെച്ചിട്ടുള്ളൊരു തണുപ്പ് വേണം എന്നാ അത് ഒടയാതിരിക്കും
ഇതിന്റെ സംഭവങ്ങളൊക്കൊന്നെനിക്ക് വാട്സപ്പെയ്യണംട്ടാ
എങ്ങനെ ആ അയിന്റെ ഞാൻ ഫോട്ടയച്ചരാം
ആഹ് ഓക്കെ ഓക്കെ
ഹ്മ് ഹ്മ് ആ ഫ്രൈഡ്രൈസിലാ സാധനിടുന്നതാ ടേസ്റ്റ്, അതും ഈ വെളുത്തുള്ളി എണ്ണയ്ക്കിടുന്നതും പിന്നെ ഈ സോയസോസ് ഒഴിക്കുന്നതും കുട്ടികൾക്കാണെച്ചാത് നല്ല ഇഷ്ടാണ് അപ്പ ആഴ്ച്ചയില് ഈ ഡെയ്ലിപ്പതിങ്ങനെ കൊടുത്ത് വിടാ പറ്റില്ലല്ലോ ഈ സോയാ സോസൊക്കെല്ലേ ഒഴി പിന്നത്
ആഹ് എനിക്ക്ണ്ടാക്കിതിന്ന് നോക്ക കുട്ടിക്ക് പിന്നെ അതൊന്നും കൊടുക്കാനായിട്ടില്ലല്ലോ
ആഹ് അപ്പൊ ആഴ്ചയിലൊരൂസം ആറു ദിവസില്ലേ അപ്പൊ ആറു ദിവസത്തില് ഒരു ദിവസം ഇഡ്ലിയാണെന്ന് ഇഡ്ലി കൊടുത്ത്വിടും അപ്പൊ ഒരു ദിവസം നൂൽപ്പുട്ട്ണ്ടാക്കിനാ അത് കൊടുത്ത് കൊട്ത്ത്വിടും. ഒരു ദിവസം ഫ്രൈഡ്റൈസ്, ഒരു ദിവസം ന്യൂഡിൽസ്, പിന്നെ ഒരു ദിവസം ബ്രഡ് ഓംലേറ്റ് അങ്ങനെ കൊട്ത്ത്വിടും പിന്നെ ഒരുദിവസം പിന്നെ എന്താണ് വേറെ ഏഹ് എന്തെലുണ്ടാക്കും ചപ്പാത്തിയ്ണ്ടാക്കും എന്നും ചപ്പാത്തിയാവുമ്പൊരു മട്പ്പല്ലേ അപ്പൊ അത് കാരണം ഇങ്ങനെ വെറൈറ്റി വെറൈറ്റിയായിട്ടങ്ങനെ ചെറിയാള്ക്ക് പിന്നെ എന്നും ചോറാണെങ്കിലവന് പ്രശ്നവില്ല പക്ഷെ ഈ ഫ്രൈഡ്രൈസും നൂഡിൽസുണ്ടാക്കുമ്പൊ പിന്നെ അവനും കൂട കൊണ്ടുപോവാലോ അപ്പൊപ്പിന്നെനിക്ക് ചോറ് നേറത്ത വെക്കണ്ടല്ലോ
ആഹ്
അങ്ങനെയൊക്കോരോ പരീക്ഷണങ്ങള് കുട്ടികള് വലുതായിക്കഴിഞ്ഞാല് ഇവനും മൂത്തമോനും ചെറ് ചോറെഞ്ഞെ കൊണ്ടോയിരുന്നത് പിന്നെ അവൻ വലുതായി തൊടങ്ങിനോക്കുമ്പൊ പറഞ്ഞു എനിക്ക് ചോറ് കയ്യുമ്മലാക്കാൻ വയ്യാ എനിക്ക് ച ചപ്പാത്തി മതി ചപ്പാത്തി കഴിച്ചിരുന്നില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ചോറ് നിർത്തിട്ടാണീ ചപ്പാത്തി, എന്നും രാവിലെ ഞാൻ മൂന്ന് ചപ്പാത്തിയ്ണ്ടാക്കണം
ആഹ് ആഹ്
അതില്ക്കെന്തേലൊരു കറിയ്ണ്ടാക്കണം, അപ്പിന്ന് ഉള്ളിക്കറിയ്ണ്ടാക്കി പുട്ടും പഴവും പപ്പടവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അവൻ പോവാത്തത് കാരണം പിന്നെ ചോറാക്കിയില്ല
ഓഹ് അത് പിള്ളേർടത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള
അത് വേറെണ്ടാക്കണം വേറെണ്ടാക്കണം ഉച്ചക്ക് അത് ഉച്ചത്തെ കഴിഞ്ഞ്നി രാത്രിക്ക് ഇനി ചപ്പാത്തി ഹസ്ബന്റിനൊരു മൂന്ന് ചപ്പാത്തി വേണം അതിൽക്ക് ഗ്രീൻപീസ്പ്പൊ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിനിപ്പ്ണ്ടാക്കണം
ഏഹ് അങ്ങന
ഹ്-ഹ്-ഹ്-ഹ്-ഹ്
അതിനി ഇതാ ഒരു അഞ്ച് മണിയൊക്കാകുമ്പൊ ഗ്രീൻപീസ് വേവിച്ചെക്കണം, ചപ്പാത്തിക്ക് മൂന്ന് മൂന്നുണ്ട കൊഴച്ചെക്കണം
ബെസ്റ്റ് ഇവിടെ രാവിലങ്ങ്ണ്ട് ഫുഡ്ണ്ടാക്കി കഴിഞ്ഞാ പിന്നെ അതെ ന്നെ ഉച്ചെക്കത്തെ കറിയെന്നെ രാത്രി ഉം ആ ഫുഡെന്നെ രാ രാവിലെ പിന്നെ നമ്മള് ദോശ ഏ വെള്ള പ്പം ഇഡ്ലി അങ്ങനെ നൂൽപുട്ട് അങ്ങനെന്തെലൊക്ക്ണ്ടാക്കും
ഹ്മ് ഹ്മ്
ഇങ്ങനെ രാത്രി വേറെ ഉച്ചക്ക് വേറെ അങ്ങനൊന്നുല്ല
ആണ് ഇപ്പ മൂന്ന് നേരം വേറെണ്ടാക്കണം ഇപ്പൊ അത് കാരണം ഉച്ചക്ക് ഈ ഇപ്പീ മൂന്ന് നാല് പേർക്കുള്ള കറി ഇപ്പെത്രയ്ണ്ടാക്കാ അപ്പം ഇന്നലെ ഇണ്ടാക്കിയ ഉപ്പേരി ബാക്കിയായിരുന്നു അപ്പൊ അത് കാരണം ഇന്ന് ഉപ്പേരി ഇണ്ടാക്കിയില്ല ഇന്ന് കറി മാത്രേ വെച്ചൊള്ളൂ
ആഹ് ആഹ്
അത് കാരണം അങ്ങനൊരു മെച്ചണ്ട്
ള്ളൂല്ലേ
ആഹ് ഒറ്റക്കേള്ളൂ ഇല്ലേ ഇല്ല ഇല്ലേ അവരെല്ലാവരും നാട്ടിലേ ഞങ്ങള് ജോലി സ്ഥലത്താണ്
ആഹ് ആഹ്
ഉം ഉം ഇയാളെ വീട്ടില ആര ഒറ്റക്കാണോ ഉമ്മയും കുട്ടിയും മാത്ര മാത്രേ ഉള്ളോ
ഇല്ല ഞാനിപ്പ എന്റെ വീട്ടിലാണ് അവിടെ ഇളച്ചി ഉപ്പാ ഉമ്മ ഹസ്ബൻറിന്റെ ഉപ്പ ഉമ്മ എല്ലാരും ഉണ്ട്
ആണോ ആഹ് ആഹ് ആഹ്
നാത്തന്മാരുണ്ട് അവരൊക്കെ പിന്നെ കല്യാണം കഴിച്ചു കൊടുത
ആഹ് ആഹ് ഹസ്ബൻറ് ഇവിടെ നാട്ടിലില്ലേ
ആഹ് ഒണ്ട്
ആഹ് നിക്കാൻ വന്നതാണോ ഹലോ ഹലോ ഹലോ